ആഹ് കേക്കുന്നുണ്ടോ ആഹ് നമ്മ പ്പൊ എന്താ പറഞ്ഞോണ്ട്ന്നേ
ആഹ് ഇവടീപ്പം എന്തുവാത്രം വെരാണ്ംഇപ്പം ഒര് പത്തുനൂറ് നമ്മള് നോമ്പൊർ മ്പത്തെ ആൾക്കാര് ഇഷ്ടമാതിരി വിളിക്കല്ലോ എന്നാലും അവരങ്ങനെ മഴ പറഞ്ഞ ആൾക്കാര
ഓഹ് ഓഹ് എൻ്റെ ഉം ആഹ് പറഞ്ഞോ പറഞ്ഞോ
ആഹ് നമുക്ക് ഈ വർത്താനം പറയാന് സമയം കിട്ടൂല നമ്മള് അടുക്കളേ തന്നെ തിരക്ക് ഈ പല അയിറ്റ സാനങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പൊ നമ്മളിപ്പം ഉണ്ടാക്കുന്ന ഞാ പറ്യല് ഇങ്ങനെ നടക്കുന്ന് അങ്ങോട്ട് കൊണ്ട് വന്നാലും ശരി അവരാ ഇരിന്നത്തെ ന്നെ ഇരിക്കും അപ്പ നമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സമയത്ത് തോന്നും വിഷമം തോന്നും ചെല സമയത്ത് പിന്നെ ഹസ്ആ ഹസ് എന്തിക്കിലൊപ്പം കൂടെ കേറി ആ ആ അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യും നമ്മൾ എടു എടു എടുത്ത് കൊടുക്കാനൊക്കെ ആ അത് ഭയങ്കര സഹായാ നമുക്ക് അവരുടെ ആ നമ്മുടെ ആൾക്കാരല്ലാ അവരുടെ ആൾക്കാരാണ് ന്നൂടെ കുടിക്കണം എന്നിട്ടാണ് ആഹ നമ്മള ആൾക്കാരങ്ങെ പിന്നെയും ഉണ്ട് നമ്മള് ചെയ്യുമ്പോ നമ്മള് സഹായിക്കാൻ കൂടെ കേറുവല്ലോ ഇത് അവരുടെ ആൾക്കാരാവുമ്പോ ങ്ങനെ കൂടുല്ലേ അപ്പൊ ഹസ്ബൻഡ് പിന്നെ ആ ഹസ്ബന്റ് പല അയിറ്റം ഉണ്ടാക്കണന്ന് നിർബന്ധം ള്ളത്
ഓ അത് ശരി അവിടെയൊക്കെ പിന്നെ അങ്ങോട്ട് ഈ മലപ്പുറം കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂല്ലേ
ആ ഒത്തിരി പലഹാരങ്ങളു ണ്ടാക്കും
ഈ ആ ഒരു ഗെസ്റ്റു കളൊക്കെ വരുമ്പം
ആഹ് പല്ല സീസണല്ലേ ആം മേശപ്പറം നറച്ച് അല്ലെ മേശപ്പുറം നിറച്ചും ഫുഡ് ആയിരിക്കും
ഫുഡ ആയിരിക്കും എന്റെ വാപ്പൊക്കെ വാപ്പ സൗദിയിലാർന്ന സമയത്ത് കോഴിക്കോട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം മുമ്പ് ഇതപ്പോ നമുക്ക് പറയമോ ഇഷ്ടണ്ട് എന്ന് വെച്ച് രാവിലെ എണീറ്റ് എന്തുമാത്രം സാധനങ്ങളാ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴാണേലും എന്തുമാത്രം സാധനങ്ങള അവർ
ണ്ടാണം ഉം ഉം എന്റെ ഉ ഓടെ എന്ന ആൾക്കാർ ഇങ്ങോട്ടുണ്ട് മലബാറൽൊക്കെ ഉണ്ട് അവടെ അവ അവടെക്കെ പോവുമ്പൊളൊക്കെ നല്ല അരങ്ങാ അവർകൊക്കെ ഇഷ്ടാതാനും ഉം ഉം മേശപ്പൊറം നറച്ച് ഫുഡാ നമ്മക്കേ കഴിക്കെണ്ടതേ ഒള്ളു കഴിക്കാൻ നമുക്ക് വെശക്കൂല്ലാ നമ്മടെ ഫുഡിൽ ടേസ്സ് വ്യത്യാസൊണ്ടല്ലോ അവരുവായിട്ട്
ആഹ് ആഹ് ആഹ്
അപ്പ നമക്കെല്ലാ നമ്മളില്ലാങ്ങനെ കഴിക്കാതെന്നാ ഞമ്മക്കത് കഴിക്കാൻ തോന്നൂലാ
തോന്നൂല ആഹ് എന്തുവ അതും അല്ലാ ഞ്ഞി നമ്മക്കീ വെഷന്നിരുന്നാലും തോനെ ഫുഡ് കാണുമ്പോ കഴിക്കാൻ തോന്നത്തില്ല എന്താണേലും നമുക്കീ ഒരുപാട് തോനേ കാണുമ്പം കഴിക്കാൻ തോന്നത്തില്ല
ആഹ് ദ്രണം തന്നെയാണെങ്കി നമുക്ക് പിന്നേം പിന്നേം നമുക്കെടുത്ത് കഴ് ക്ക്യാൻ തോന്നു ഒന്നോ രണ്ടോ മൂന്നോ ആഹ് ഒത്തിരി കണ് ഏത് കഴ് ചല അയ്ന് ടേസ്റ്റമക്ക് പിട്ത്തം കിട്ടേ ഇല്ല
കിട്ടേ ഇല്ല അതൊല്ലാ നമുക്കൊത്തിരി കാണുമ്പോഴത്തേനും നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല
അയ്‌ന്റെ നല്ലതിന് നമ്മള് ഇങ്ങനാൾക്കാര് നോക്കിയിരിക്ക എല്ലായ്ടത്തും പോകുമ്പം അതും ഭയ്ങ്കര പാടില്ല നമ്മളെ വീട്ട്ലാവുമ്പം നമ്മൾ നമ്മളെ വീ ലാവുമ്പം നമ്മളെവ്ടേലും പോയിര്ന്ന് കഴിക്കും ആര്തേറ്റും
ആഹ് നമക്ക് ആഹ് നമ്മള് ഇപ്പം ഒന്നോ രണ്ടെണ്ണം തിന്നിട്ടും തെകഞ്ഞീല്ലെങ്കി നമുകാവശ്യത്തിന് നമ്മള് തിന്നും എങ്ങനെ ഏത് കോലത്തിലാണേലും തിന്നും നമുക്ക് നമുക്ക് സ്വയമേ ആസ്വദിച്ച് ആ നമ്മടെ ഇതിന് തിന്നാൻ പറ്റും വേറെ എവിടേലും പോയാ നമുക്ക് ആ സാധനം വേണമായിരിക്കും പക്ഷെ രണ്ടാമതും ഒന്നെങ്ങനെ എടുക്കും
ആഹ് എടുത്തത് എന്ന് തോന്നും ചിലപ്പം നമുക്ക് വേണമായിരിക്കും
ആഹ് പിന്നെ വേണം രണ്ടാമതും മൂന്നാമതും ഒക്കെ വേണോന്ന് തോന്നും പക്ഷെ എന്താ വിചാരിക്കും അയ്യോ അങ്ങനെയൊക്കെ ഇനി ആർത്തി പണ്ടാരവാന്ന് ആണോ വിചാരിച്ചേ
കുറെ കഴിയുമ്പോൾ ആൾക്കാര് പറയുകയും ചെയ്യും കേട്ടോ പക്ഷേ നമ്മള് പറയണെ നമ്മള് പറയണത് നമ്മടെ
ഉം അങ്ങനെ
ര്ന്ന് കഴിക്കുമ്പം ഇവിടെ അങ്ങൻത്തെക്കെ പറയും എന്നെ ഇവർക്ക് ഇഷ്ടാത്ത ആൾക്കാറുണ്ടല്ലോ അവര് കഴിക്കൻ പറയും ഇപ്പോ എല്ലാ സാധന ഇപ്പ തീരുംനോയിക്കോന്ന് പറഞ്ഞു എല്ലാം വിളമ്പിക്കുല്ലാന്നെ
അല്ലേലും കുറ്റം പറയാനേ അഹ് മറ്റുള്ളവരെ കൊണ്ട് കൊള്ളവോ
ഞാൻ വിളമ്പി എല്ലാം കണ്ട് വിളമ്പി മോശ പുറത്ത് അങ്ങട്ട് ഇടുംഎല്ലാം വിളമ്പിച്ചില്ല അവിടെ അങ്ങനെ ഇളച്ചി എല്ലാം വിളമ്പിവിളമ്പി വെപ്പിക്കൂല്ലന്ന് ഇവിട്ന്ന് ഇപ്പടുത്ത് നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പകുതി എത്തിക്കളു പകുതി അവിടുന്ന് തിന്നോട്ടെന്ന് പറയും ഞാനാ ആഹ് അത് എല്ലാം വിളമ്പാ നോക്കും പിന്നേ പിന്നേ ഇരിക്കാൻ വേണ്ടിയേ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മള്ന്ന ഓടേണ്ടേ അഹ് ഇഷ്ടം ഇല്ലാത്തത്തങ്ങനെ അയ് കണ്ണ് നിറച്ച് വിളമ്പികൊടുക്കും ഇഷ്ട ഇല്ലെന്ന് തോന്നി അവർക്ക് ശരിക്ക് ആ ഇച്ച്‌രി കൂടുതൽ വെച്ചൊ ള്ളു മേശ പൊർത്ത് അവര് അപ്പടെ തിന്ന് ട്ട് പോന്നന്ന് പറഞ് അങ്ങനെ വ്യത്യാസം കാണിക്കുമ്പോഎനിക്ക് ഇഷ്ടല്ല രണ്ട് അമ്മ അമ്മച്ചീടെ ആൾക്കാരെ അമ്മച്ചി വല്യ സീകരണാ പക്ഷെ പുതിയ ആൾക്കാരെ അങ്ങനെ സ്വീകരിക്കൂ ല്ല അതൊക്കെ കാണുമ്പോ നമ്മക്കൊരു ബുദ്ധിമുട്ടാ നമക്ക് മനസ്സിലാവല്ലോ ഉം
ഓ അങ്ങനെയൊക്കെല്ലേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ
ഉം അങ്ങനെ ആവുമ്പോ ബുദ്ധിമുട്ട് വരും ഉം ആ
ആ എന്താ രാത്രിത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയോ
അതിരാവിലെ ഉണ്ടാക്കുന്നന്നെ ഉച്ചക്കും ഉച്ചയ്ക്ക് ഉച്ചക്ക് രാവിലന്നെ ഉണ്ടാക്കുവല്ലോ അത് ന്നെ രാവിലെ ചെലപ്പോ രാവി ത്തെ കാണില്ല ഉച്ചിത്തെ കാണും അങ്ങനെയൊന്നും ഇല്ല
രാവിലെ തന്നെ രാവിലെ തന്നെ ഉച്ചക്ക് കഴിക്കുവോ
രാവില രാവിലെ കഞ്ഞിയക്കെട്ട് വെക്കല്ലോ
ഓ കഞ്ഞിയൊക്കെ നമ്മളെ ഇവിടെ രാവിലെ അങ്ങനെ ഒരു കഞ്ഞി കുടിയില്ല കഞ്ഞി കുടിക്കത്തില്ല അപ്പവ് അങ്ങനണ്ടെ
രാവിലെ ആ ചായ കൊണ്ടാക്കി ചായ കുടിക്കും അപ്പ തന്നെ രാവിലെ ഇങ്ങനെ ചോറിടുവാണല്ലോ അപ്പൊ തന്നെ പണി തീർന്നല്ലോ ആ ഉണ്ടാക്കുന്നന്നെ വൈകുന്നേരവും ആ കഴിക്കുന്ന കണ്ടത് ആ അല്ലാതെ ഇന്നതൊ ന്നുല്ല ഇന്നെ വേണന്ന് രാവില്ത്തെ ചാ ചായ ഉണ്ടെങ്കിൽ തിന്നഴിച്ചിട്ട് പോകും വൈകുന്നരം ആവു മ്പം പിന്നെ ചോറ് നമ്മള് വൈകുന്നേരം കഴിക്കും
അങ്ങനെ കഴിക്കും ആഹ് ഹാ ഹാ ഹാ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഏ എന്താ രാവിലെ അങ്ങനെ കഞ്ഞി രാവിലെ കുടിച്ചിട്ടില്ല പറയുമ്പം രാവിലത്തെ ഭക്ഷണമായിട്ട് കുടിച്ചിട്ടില്ല
അന്നെ രാവിലെ കുടിക്കാറില്ലഇവിടെ നമ്മള് അല്ല ബിരിയാണി ഒക്കെ ചെല പെച്ച് കഴിക്കും ബിരിയാണി ഒക്കെ രാവിലെ വെച്ച് അങ്ങനെയൊക്കെ കഴിക്കാറ്ണ്ട് ചെലപ്പൊക്കെ ആ രാവിലെ ചെലവം വെക്കുമ്പോ ഈ രാവിലെ അതായത് അമ്മച്ചിയൊന്നും ഇല്ലാത്ത ദിവസം എനിക്ക് പടി പരിപാടി തീരാൻ വേണ്ടി പിള്ളേർക്ക് അതൊക്കെഇഷ്ടാണെല്ലാ ബിരിയാണിയൊക്കെ
ആഹ് ബിരിയാണി യൊക്കെ ഇഷ്ട്ടാ എന്നാൽ രാവി ഞങ്ങളിവിടെ അങ്ങനെ ചോറ് രാവിലെ അങ്ങനെ ചോറ് ആഹാരം രാവിലെ ഉണ്ടാക്കത്തേയില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ട്ട് എടുക്കത്തോളൂ രാവിലെ അപ്പം
പിള്ളേര് മാത്രമുള്ള ദിവസം ഞാനു ണ്ടാക്കി കൊടുത്തെ രാവിലെ ഫ്രൈഡ്റൈസ് ആണെങ്കി ഏറ്റവും ഇഷ്ടം രാവിലെ ഉച്ചക്ക് വൈന്നേരം കേട് ഇറങ്ങി ഇങ്ങനെ തിന്നോണ്ടേ നടന്നോണ്ട് നമ്മള് പാത്രം വെച്ച് അത് ഇടക്ക് പോയി
ഞാൻ ഈ സംഭവം ഇവിടെ അതൊക്കെ വെക്കുന്ന ഉച്ചക്കാണെങ്കിലും ഞാാനിങ്ങനെ ഉച്ച ക്ക് വെച്ച സാധന ഇങ്ങനെ കേറിയിറങ്ങി തിന്നോണ്ട് നടക്കുന്നു ഏ കഴിക്കും ഇച്ചിരി ഇച്ചിരി ചെറുത് തിന്നോണ്ടേയിരിക്കും
ആ ഇവിടെ ഫ്രൈഡേസ ചറ്റ ഇഷ്ടംന്ന് പറ അനെ ഉണ്ടാക്കി വെച്ച അത്
ആഹ് ഇവിടെ ഞാനാ അങ്ങനത്തെ സ്വഭാവം എനിക്ക ഞാനങ്ങനെ ഇപ്പം തന്നെ ഇന്ന് ബിരിയാണി ആയിരുന്നു ഞാൻ ഇപ്പ കുറച്ചുമ്പും കൂടി ഞാൻ കഴിച്ചിട്ട് വന്നിട്ടിരുന്നാണ് ഇപ്പ വിളിച്ചത് എനിക്കി ഇങ്ങനെ ഇചിരിച്ചേ ഇചിരിച്ചേ തിന്നണം
എന്റെ മൂന്നാത്തെ മൂന്നാത്തെ കൊച്ചിനെ ഏ ഭക്ഷണം വേണം അവിടെ ഇങ്ങനെ കഴിച്ചോണ്ടോയിരിക്കണം. അല്ലെങ്കിൽ നമ്മ ചുമ വഴക്കാഇങ്ങട്ട് വന്ന വിശക്കുവാ വിശക്കുവാ വിശക്കു പറഞ്ഞിങ്ങെനെ വഴക്കുണ്ടാക്കും ഉം അവൻക്ക് ഇഷ്ടള്ള ഫുഡ് ചിലപ്പോൾ മേടിച്ച് വെചേക്കു വാ ഈ ചോക്കോസൊക്കെ ഭയങ്കര ഇഷ്ടാ അയിന് ഇങ്ങനെ മേടിച്ച് കൊ ചേക്കുക എന്നിട്ട് അവന ഇങ്ങന എടുത്ത്കൊണ്ട് ന്ന ഇങ്ങനെ എടുത്തൊണ്ട തിന്നോണ്ടിരിക്കും ചിലപ്പോ ചില സമയത്ത് പാലിൽ കഴിക്കും അങ്ങനെ
ഉ് ഹ ഓ അത് ശരി പാലൊക്കെ കുടിക്കും ചിലപ്പിള്ളേര് പാൽ കുടിക്കാ നിർബന്ധിക്കണം
ഇതൊന്നും പാല് കുടിക്കൂല ആ അവക്ക് പാല് വേണ്ട. ബാക്കി എല്ലാരും പാൽ കുടിക്കും. ഓൾക്ക് ശെയ്ക് ശെയ്ക്ക് കുടിക്കാനൊക്കെ കുടിക്കും.
ആ ഹ ഹ. അതിനെ കുറിച്ച് ഉം. മധുരട്ടാണോ കൊടുക്കുന്നേ. മധുര ഇട്ടാണോ കൊടുക്കുന്നെ
ആ. മധുരട്ടാ കുടിക്കണെ. ആ. പ പാല് ആ മാത്ര്പോ രണ്ടാത്തംപറയും വേണ്ടാന്ന് പറയും. പാല് മാത്രം ഇട്ട് കൊടുക്കേണ്ടി വരും ബൂസ്റ്റ് ഇടതൊക്കെ കൊടുക്കുന്നെങ്കി പാല് മാത്രം മാതി മധുരം വേണ്ടാന്ന് പറയും. ബാക്കി എന്നാ മൂത്തോള്‌കഴിപ്പില പിന്നെ ഷെയ്ക്ക് ടിക്ക അങ്ങനെ അവള് കുടിക്കുള്ളൂ മൂന്നാമത്ത്ന്നെ ആഹ് അവൻ അവൻക്ക് എപ്പഴും ചായ നിർബന്ധം മൂന്ന് നാലാത്ത രണ്ട് ഇളയങ്ങൾക്ക് രണ്ടും ചായ നിർബന്ധവാ
ഉം പക്ഷെ അത് പക്ഷെ എപ്പഴും ചായ കുടിക്കുന്നത് ഭയങ്കര ദോഷാണ്
ആഹ് എറ്റതുഅത്ചായ നിർബന്ധം അവ ഹ് ചായ കഴിഞ് കുടിച്ചോട്ട് കുടിചോ യ്ച്ചാണ്ട് വരു
ഓഹ് അത് ശരി ചായ ആഹ് ചായ ഭയങ്കര ദൂഷ്യ ശരീരത്തിന്
ഉം പറഞ്ഞൊക്കത്‌മനസ്സിലാക്കുല്ലോ
അതെ പിന്നെ എത്ര വയസ്സുണ്ട്
അങ്ങേക്ക് ഒരു മൂന്ന് വയസ്സ്ഉള്ളൂ
ആഹ് മൂന്ന്‌വയസ്സ് ഉള്ളൂല്ലേ ആഹ് അതില് മത്തേ
ഏഹ് അതിന് മൂത്ത് നാലാം ക്ലാസ്സ് പഠിക്ക്ണു
ആഹ് നാലാം ക്ലാസ്സ് അപ്പൊ വല്യയ ഇത് കാണത്തില്ല അയ്നെ പറ്റി അറിയത്തില്ലായിരിക്കോല്ലോ
ആഹ് അറിഞ്ഞിട്ടില്ല ചോദിക്കും ങ്ങോട്ട് നമ്മള് കടിഞ്ഞത് എടുത്ത അപ്പോചോദിക്കു കല്ല് ചായരാവോ ചായരാവോ
പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കരുത്
ആഹ് ഇനി ഈ പ്രായത്തില് പിന്നെ ആർക്കും ചായ വേണ്ട മൂത്തങ്ങൾക്ക് രണ്ടാൾക്കും ചായ വേണ്ട ആഹ് നമ്മള് നിർബന്ധിച്ച അവള് കുടിക്കുള്ളൂ
കൊടുക്കു ഉള്ളൂ ഉം ഉം ഉം ഞാ
അല്ലീ വേണ്ട
വേണ്ട പ്പോ ഞങ്ങൾ അണെങ്കി ചായയല്ല കുടിക്കുന്ന എന്താന്നറിയോ കുറച്ച് ഹ് ആഹ് പാല് എടുത്തിട്ടേ അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇടും കുറച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയിട്ട് തിളപ്പിച്ചിട്ട് അതാ രാവിലെ കുടിക്കുന്നേ. വൈകിട്ട് ഒന്നും കുടിക്കത്തില്ല. ഓ ഓട്സുണ്ടെിൽ ഓട്സ് കുടിക്കും.
ആഹ്, ഇവെടെ ഓട്സിനൊക്കെ അമ്മച്ചി കഴിക്കും. വൈകുന്നേരം രാത്രിയില്.
ഓ അത് ശെ ഏഹ്, ആഹ് ആഹ് ആഹ് ഞാൻ പിന്നെ എനിക്ക് ഈ പാലിനാത്ത് പഞ്ചസാരയിടുന്നതേ എനിക്ക് ഇഷ്ടല്ല. ഞാൻ അതാ ചോ ചോദിച്ചതാ പഞ്ചസാരയിടൂന്ന്. ഞാ പഞ്ചസാരയിട്ടാ എനിക്കെന്തോ.
മധുരം വേണം. എ എന്റെ വീട്ടിൽ എല്ലാവർക്കും തന്നെ മധുരം വേണം. അതുകൊണ്ട് പൻസാര ഏഹ് ഏറ്റവും കൊറവ് ഉപയോഗിക്കുന്നത് ഞാനാന്നേ ഒള്ളൂ.
ഓ അത് ശെരി
ഉം
അല്ലേലും പിള്ളേ പിള്ളേരെല്ലേ. പിന്നെ കുറച്ചു കൂടി വലുതാമ്പഴേ പഞ്ചസാരയുടെക്കെയിതറിഞ്ഞേ പിന്നെ അത്. കൊറയ്ക്കത്തൊള്ളൂ. ഞാൻ തന്നെ ഇപ്പഴാ ഇപ്പ ഇയിടെയായിട്ടാണ് കൊറയ്ക്കാൻ തൊടങ്ങിയത്.
എന്റെ ആപ്പച്ചിക്ക് കേട്ടോ. എന്റെ ആപ്പച്ചിക്ക്. എങ്ങനാന്ന് വെച്ചാ ഈ സമയം ച കടുംചായ വേണം അത്, അതാത് ഓ ഒന്ന് ചാകും. പോയ് കെടക്കും. ആ പിന്നെ ഇച്ചിരി കഴിയുമ്പം എഴുന്നേറ്റ് വന്ന് ചായ വേണം. അങ്ങനെ ചായ ഏത് സമയവും വേണം. ഭക്ഷണം വേണ്ട. ഭക്ഷണം താ നമ്മെള് താ ഒരപ്പങ്ങാനും കഴിച്ചാ കഴിച്ചു. ഉച്ചയ്ക്ക് ഒരു നാല് മണി ആകുമ്പോ ഒരു തവി ചോറ് അത ചോറ് അങ്ങനെ ഫുഡ് ഐറ്റമേ വേണ്ട ഇങ്ങനെ ചായ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും അത് പാൽച്ചായ പാൽ പക്ഷേ ഒരാള് കുടിക്ക്പ പിന്ന വാക്കിയെല്ലാം കടിച്ചായ പിന്നെ വൈകുന്നര ഒരു ഗ്ലാസ് പാൽച്ചായാ ഒരു ഒരു ദിവസം എത്രധികം ചായ ഉണ്ടാക്കും
ശരിയാട്ടോ എന്തോ ശരിയാട്ടോ
ആയിക്കട്ടാ ട്ടോ
ആഹ് ശരി ശരി